ആഹ് സുഖായിട്ടിരിക്കുന്നോ
ആഹ് സുഖമായിട്ടിരിക്കുണു
ഉം ഉം മഴയൊക്ക ഉണ്ടോന്ന് അവടെ
ഇല്ല മഴ ഇല്ല മഴടെ സാധ്യതണ്ട്
ഉണ്ട തളുപ്പൊ?
ഏഹ് തണുപ്പ് ഉണ്ടോന്ന് തണുപ്പ് ചെറ്തായിട്ട്
ആഹ് ഹ ചായുടിയൊക്ക കഴ്ഞ്ഞോ?
ആഹ് ചായുടിയൊക കഴിഞ്ഞ്
ഉം ഉം ഉം. വൈട്ടത്തേക്കെല്ലാം ആയി എന്തോ
ആഹ് ഒക്കായി
ഉം ഉം ഉം ഉം ആണോ
ഇങ്ങള ചായുടിയൊക കഴ്ഞ്ഞോ? ഏഹ് എന്തേലും ചെയ്യ്ൺണ്ടൊ? എന്തോന്നില്ലേ ഞാന് ഹൗസ് ജോലി നോക്കിക്കോണ്ടിരിക്കുന്നു.
ഉം ഇതുവരെ ഒന്നും സെറ്റായിലാ നിങ്ങളൊ
ഞാ ഹൗസ് വൈഫ് തന്നെ ഹൗസ് വൈഫ് ആഹ്
ഉം ആഹ് ഉം ആഹ് ഉം കുട്ടികള് എത്രെ
മൂന്ന് പേര് ആഹ് മൂന്ന് ആമ്പിള്ളാര പഠിക്ക്യാണ്
മൂന്ന് ആഹ് ആഹ് ആഹ് ഉം ആഹ് സ്കൂ അല്ല മൂന്നും സ്കൂളി പോവുന്നുണ്ടൊ?
മൂന്നാളും ആഹ് ചെറിയ ചെറ്ത് പത്തിലാണ്. വല്യേത് ഡിഗിരി കഴിഞ്ഞ് ഈ പ്രാവശ്യം ഡിഗിരി കഴ്ഞ്ഞു രണ്ടാമത്തെ മോന് പ്ലസ്റ്റു കഴ്ഞ്ഞിട്ട് ഒര് കോഴ്സ്ട്ത്ത് പഠ്ക്ക്യ
ആണോ ഉം ഉം ഉം
അല്ല കഴിഞ്ഞ റൊല്ലം കഴിഞ്ഞ പ്രാവശ്യം ആഹ് ഇപ്പൊ ഒരു വർഷം കഴ്ഞ്ഞു അവന്റെ
കഴ്ഞ്ഞു ആഹ് ആഹ് എത്ര വർഷത്തെ കോഴ്സാത് ഉം ആഹ്
ആഹ്
മകനു പഠ്ച്ച്ട്ട് പൊറത്തോട്ട് പോകാനാ
പൊറ്ത്ത്ഞാ അവിട്ന്നന്നേ പഠ്ച്ച് ജോലിയായി കിട്ടുന്നൊക്ക പറ്ണ്ട് എന്താ ല്ല ബീ ബി എ ഏവിയേഷൻ
ആഹ
പ്ലസ്ടു പഠിക്ക്ണ കുട്ട്യ ആഹ് പ്ലസ്ടു പഠിക്ക്ന കുട്ടി
ആഹഹ ഉം
ഇഞി ഡിഗിരി ഡിഗിരി പഠിച്ച് കഴിഞ്ഞ കുട്ടിക്ക് കോഴ്സ് ഇട് കണച്ചിട്ടന്നേണ് ഒരു വർഷത്തെ കോഴ്സ് എന്തേലും പഠിക്കണ്ടേ എന്നാല്ലല്ലേ ഡിഗ്രി പഠിച്ചേന് കാര്യണ്ടാവൊള്ളു
അതേ ആഹ് ആഹ് ഉം ആളെ ആകോ ആ കുഞ്ഞിനെന്നെ എടുക്കാനൊരു താല്പര്യം
കുഞ്ഞിനെ ആഹ്ഒന്നും പറഞ്ഞിട്ടില്യ ഒന്നും തീരുമാനിച്ചിട്ടില്ല്യ
അഹ് ഹാ
ഏത നല്ല കോഴ്സ്ള്ളെ ഇങ്ങള അറിവില്
നല്ലത് ഏതെട്ത്ത്ക്ക്ണ കൊമേയ്സാണൊ അതോ
ഡിഗ്‌രി ഡിഗ്‌രി പഠിച്ച കുട്ടിയ അല്ല ബീ എ ഇംഗ്ലി ബീ എ എക്ക്ണോമിക്സ്
ആഹ് ഹാ ഹാ ഇയ്യ ഹോ ഉം ഓഹ് എനിക്കങ്ങനെ വല്യതില്ല ഈ ഗൂഗിളൊക്കെ സെർച്ച് നോക്കുമ്പളെ അത്യാവശ്യം ജോബ് ഓപ്പർച്യൂണിറ്റിള്ള കോഴ്സൊക്കെ പറയൂല്ലോ ഉം
അങ്ങനെ നോ
ആഹ് ആ നോക്ക പിന്നെ പി എസ് സി എഴുതുന്നില്ലേ
പി എസ് സി ആഹ് പി എസ് സി എഴ്തിട്ടില്ല്യ ആഹ് പറയാ കാണാൻ നല്ല അല്ലെ
ഉം അത്യാവശ്യംണ്ടയ് ചെല ഏതിലാഭാഗ്യം കിട്ടുന്നെനമുക്ക് പറയാം പറ്റത്തില്ലല്ലോ
ആഹ് അഹ് ശെരിയാണ് ങ്ങള്പറഞ്ഞത് നിങ്ങൾക്കെത്ര മക്കളാ?
എനിക്ക് ഒരെണ്ണം ഒരു മൂന്ന് വയസുള്ളു
ചെറിയ കുട്ടിയ
ആ ആഹ് ചെറിയ കുട്ടിയ ആക്കെ പ്ലേ സ്കൂള് പൊക്കൊണ്ടിരിക്കാണെ ജോലി നോക്കുന്നുണ്ടന്നോ ഇപ്പൊ ജോലിക്ക് പോകുന്നില്ലേന്നോ
പഠിപ്പ് കഴ്ഞ്ഞിട്ടേ ജോലിക്ക് നോക്കുണൊള്ളൂ
ആഹാ അല്ലല്ല നിങ്ങടെര്യായ്ച്ചെ
ഇല്യല്ല്യ ഞാൻ നോക്കിണില്യ ഇല്ലലേ ഏയ് ഞമ്മള ത് ഡേറ്റ് അ ഞമ്മളെ കാലാവധി കൈഞ്ഞ്ക്കിണ്
അങ്ങനെ പറയാൻ പറ്റത്തില്ല ഉം അല്ല ഞാൻ ചോയ്ച്ചങ്ങനെ ട്യൂഷ്ൻ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാലോ അ കെ ജി യു കെ ജി അങ്ങനൊക്കെ
ആഹ് അതൊക്കെ പക്ഷെ ഇപ്പയ്ന് താല്പര്യല്യ ഇട്രസ്റ്റില്ല്യ
ഇല്ലാ അത് നമ്മളെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോതന്നെ ഒരു സമയാവൊല്ലോ ആഹ്
ആഹ് ആദ്യക്കെണ്ടയ്നി എന്തേലും പോയി പഠിക്കണംന്ന് ങ്ങനെ പോയി പോകണംന്നെക്കെ
അഹ് ഹ ഹാ
ഇപ്പൊ പിന്നെ ഇല്ല്യ
ഇല്ല അഹ് ഹ ഹ ഹാ ആഹ് അല്ല നമ്മള് ശെരിക്കും മടുക്കും എന്നാലും ചെലരൊക്കെ ഒണ്ടല്ലേ പിന്നേം പിന്നേം പഠി പഠിച്ചോണ്ടിരിക്ക്ണാ ണീസിയ
ആഹ് അതന്നെ
ആഹാ ഓഹ് ആഹ് പിന്നെ ഹസ്ബന്റ് എന്നാ ജോലി
ഹസ്ബെന്റ് ഹോട്ടലാണ് ഹോട്ടല്ല് ജോലി ആഹ് പണ്ടാര്യാണ് ഇബടല്ല്യ ഏഹ് ഭ മംഗലാപുര്ത്താണ്
ആണോ അപ്പൊ ആഴ്‌ചേ വരുവോ?
മാസത്തിലാ വെര
ആഹ ഹാഹാ ഉം എങ്ങനെണ്ടവിടെ ജോ ഭയങ്കര പാടാണോ?
ല്ല ഓരത് എക്സ്പീരിയൻസ് ആയതാണ്
ആണോ ഹോ ഒത്തിരി നാളായതാണോ അത്
ആ അയ് ചെറുപ്പം മുതലേ അതിന് ഇതായതാ ന്ന്ട്ട് പ അങ്ങനെ ആയതാ
ആയതാ അല്ലേ ആഹ് ആഹ് ആ അപ്പൊ വീട്ടിന്ന് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരൊ? അവ സ്പിഷ്യൽ എന്ന്നാ ഉണ്ടാക്കുന്നെ ആഹ അല്ല സ്പെഷ്യൽ ആയിട്ട അപ്പ എന്നെ ഉണ്ടാക്കന്നത്
എല്ലാം ഉണ്ടാക്കും
അല്ലല്ല ഹാ
എല്ലാ ഐറ്റം ബേക്കറി ഐറ്റംസൊക്കെ ണ്ടാക്കും.
ആണോ? ഹോട്ട അപ്പൊ ഈ ഹോട്ടൽ ന്ന് പറയുമ്പോ ഈ കടികളും അങ്ങനെ എല്ലാം ഉള്ള ആണോ?
ബിരിയാണി നെയ്ച്ചോറ് ഓ പിന്നെ പ്പാ എല്ലാ ഐറ്റംസും ഉണ്ട്ത്ര അവ്ടെ
ആണോ? ഹെ അപ്പൊ വല്ല്യ ഹോട്ടലായിരിക്കു അല്ലേ?
വല്യ ഹോട്ടല പത്ത് പന്ത്രണ്ടാള് പണിക്കാരിണ്ട്.
ഓഹോ ഹൊ ഹൊ ഹൊ ഹ ഹ
അപ്പി ഇവിടെ കേറീട്ട് ഇപ്പൊ എത്ര വർഷായി. എവിടാ കേറീട്ട്? അഹ്പോ പോയിട്ടേ നാ നാല് അഞ്ചു മാസ സആയിട്ടൊള്ളൂ പോയിട്ട്.
ആണോ? ഹൊ ഹൊ അത് വരെ അടുത്തൊക്കെ ആയിരുന്നു ജോലിക്ക് പോക്കോണ്ടിന്നെ
ജോലിക് പോയ് കേന്
ഉും ഹും ഹും ആഹ് മഴൻടോ അങ്ങോട്ട്.
ഇല്ല്യ ഇല്ലല്ല്യ
ഞങ്ങള് റോഡ് സൈഡിനാണ് വീട് അതയ് വണ്ടി പോണ ഒച്ചആണ് ആ കേക്കണത്.
ആഹ് ഹി ഹി അപ്പൊ ഈ സൗണ്ടക്കെ കേട്ട് എങ്ങനെ ഓറങ്ങും രാത്രില്. എപ്പോഴും മെയിൻറോഡാണോ?
അല്ലല്ല നമ്മള്
ചെറിയ റോഡ് ആഹാ ചെറിയറോ ഹാ ഹാ. ഹും
എന്റെ വീട് മെയിൻ റോഡിലായിരുന്നെ. അതുകോണ്ട് ഞാൻ ചോയിച്ചതാ ഈ എന്നച്ചായിരുന്നോ? അപ്പൊ ഈ രാത്രിലിങ്ങനെ ലോറി ഒക്കെ പോകുമ്പോ എരപ്പിച്ച് കേറുമ്പഴേക്കൊരു സൗണ്ട അപ്പൊ പിന്നെ നമുക്ക് ഓറ ങ്ങാനും പറ്റത്തില്ല.
ആഹ് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെ തീരെ ഒറങ്ങൂല
ആ അതെ ഭയങ്കര അത് നമ്മുക്കേ ഉറക്കം വരൂല പിന്നെ അവരെങ്ങനെ ഉറങ്ങാനാ.
ആഹ് അതെന്നെ.
അതുമല്ല, എസ് വളവ് ആയതു കൊണ്ട് എല്ലാരും ഇങ്ങനെ പിള്ളേരു സെറ്റൊക്കെ വീശി വന്ന് അവിടെ കെടക്കും. ഇതതിനെ പെറക്കാൻ പോകല നമ്മളെ പരിപാടി.
ആഹ് ശരിയാണ് ഇങ്ങള് ഭർത്താവിന് എന്താ ജോലി?
ആ ഇവിടെ ഫിനാൻസിലാണ് ആഹ് ഈ ചിട്ടിയില്ലേ?
ആഹ് ആഹ് ആഹ് മനസ്സിലായി ബേങ്കിലി ല്ലേ? ആ ബാങ്ക്ൻറ് ആണ് ആഹ് മനസിലായി ആഹ്
രാവിലെ പോയാലു വൈകിട്ട് വൈകീട്ട് വരാക്കാരു അല്ലേ?
ആഹ് വൈകിട്ട് പത്തു പതിനൊന്നു ഒക്കെ ആകും വരുമ്പോ എല്ലാം ക്ലോസെയ്തല്ലാം കൂടെ
ഉും ഉും
ഓം ഓ എല്ലം പാടാ
ആഹാ
ഞാൻപ്പ ജോലി നോക്ക ജോലി നോക്കാലോ നോക്ക ഓർത്തപ്പം ആഹ് കൊച്ചിനേ ജെ വിട്ടിട്ട് പോക്ക അതോക്കെ
ആഹ് വീട്ടില് വേറെ ആരുംണ്ടാവല്ല?
ഇല്ല ഞങ്ങള് ട്രാൻസ്ഫർ ഇട്ടപ്പോഴേക്കും ചേട്ടായതോണ്ട് ഞങ്ങ ഇങ്ങങ് പോന്നായിരുന്ന്
ആഹ്
അപ്പൊ പിന്നെ അമ്മയൊക്കെ നാട്ടില്ലാ ഞങ്ങള് ഇവിടെ തമിഴ്നാട്ടില്ലാ
ആഹ് അത് ശെരി
അതൊണ്ട് പിന്നെ നല്ല സേഫ് ആയിട്ട് അവളെ സ്കൂളിലൊക്കെ ചേർത്ത് പതുക്കെ പോവാലോന്ന് ഓർത്ത്.
തെരി ആഹ്.
ആരകൂവ് കൊച്ചാണോ?
ആഹ് ശോ കൊച്ച് തറവാട്ട് പോവാണ്ന്നറിയ. ആഹ് അടുത്ത അട്ത്തണ് വീട്.
ആഹ് ഹു ഹു ഹും.
ആഹ് ഇബ അടുത്തടുത്ത വീടോളന്നെയാണ്. ഏഹ് ആണോ ഹസ്ബന്റിന്റെ വീട്ടിലാണോ? ഹസ്ബന്റെ വീട്ടില് അല്ല ഞങ്ങള് വേറെ വേറെ വീട് വെച്ച് താമസാണ്.
ആണ് ഹ് ഹ ഹ ഉം.
അടുത്ത അടുത്ത ഏട്ടന് അനിയന്മാരൊക്കെ അടുത്തടുത്തടുത്ത് വരി വരി വരിയനെയാണ്.
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പില്ലല്ല എല്ലാരും ഉണ്ടല്ലോ അടുത്തടുത്ത് . ആഹ്. ആഹ് അങ്ങനെ പിന്നെ വൈകീട്ടരക്കെന്ന?
വൈകിട്ടു നമ്മള് രാവിലെയൊക്കത്തെ വരുന്നന്നെ.
അതെ അത് കഴിചോളോ പിള്ളോര ആഹ്.
ഇതു വലിയ ഇഷ്ട വെ വേറെന്തെലും വേണെങ്കിൽ മക്കളുണ്ടാക്കും ഓലന്നെ ഉണ്ടാക്കും വലിയ അപ്പൊ എന്തേലും വാണി അപ്പൊ ഉണ്ടാക്കി കൊടുക്കല ആഹ്
അങ്ങനെ പ്രശ്നൊന്നുമില്ല എല്ലാ എന്ത് വേണേലും ഉണ്ടാക്കി തന്നെ താന കഴി
ആഹ് ഓൽക്കങ്ങൻത്ത കൊഴപ്പൊന്നില്ല.
ഉം ഉം ഉം കോഴി വളർത്തണുണ്ടോ?
ആഹ് കോഴോളിണ്ട് ഇവിടെ കോഴിയോൾ നോക്കണെങ്കി നേരത്ത്
ആഹ് ഹ ഹ.
നായക്കളെ ശൽ
ഉം എന്തോ?
നായക്കളെ ശല്യം നല്ലോണം ഉണ്ട് ന്നറിയ.
ആഹ് ഹ ഹ കോഴി മാത്രോള്ളോ വേറെ എന്തെലും ഉള്ളോ? കോഴി മാത്രള്ളോ?
ഉം ഉം ഉം
തായേക്ക് പൊയി
ഉം ഉം ഉം ആഹ് മൊട്ടയും ഇഹ് ഇടുന്ന കോഴിയാണോ?
മുട്ട ഇടു ആഹ് മുട്ടട് ണ മുട്ട ഇടണ കോഴി തന്നെയാണ്.
ഹും. ഉം നേരാ അപ്പൊ ഒരു ദിവസ എത്ര മൊട്ട ഒക്കെ ഇടും?
ഒരു ദിവസം
ആഹ് ഹ ഹ ഉം ഹു ഹും ആഹ് ഹ. ആഹ് വീട്ടാവിശ്യത്തിന് ഉള്ളത് കിട്ടും അല്ലേ എന്തോ?
കേൾക്കാല്യേ?
കേക്കാം കേൾക്കാം വീട്ടാവശ്യത്തിന് ഒള്ളത് കിട്ടുവല്ലോന്നോ? ഹലോ കേക്കാവോ?
കേൾക്കാല്യ.
ഹലോ ആഹ് കേക്കാം കേക്കാം. വീട്ടാവശ്യ
ആഹ് കിട്ടും കിട്ടും കിട്ടും.
ആഹ് എന്നാ ശെരിയെ താങ്ക് യു ഇനി വിളിക്കാവേ. ആഹ് ഓക്കെ.